ഹലോ എവടെ
എന്തെക്കെ
എവിടെ വീട്ടിലാ
ആ വീട്ടിലന്നെയാണ് ആവീട്ടില വീട്ടില അവടെ വീട്ടിലന്നെല്ലേ?
ആഹ് ആഹ് എന്തൊക്കെയങ്ങട്ട് സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ?
ഇല്ലേയ് കഴിക്കാറാവ് ണല്ലേള്ളൂ ഞാനിപ്പൊങ്ങനെ വെർ വെർതെപ്പൊങ്ങനെ ഇരുന്ന ആലോചിക്കാരുന്നു സമയം ഇങ്ങനെ വെറുതെ കളയണേന പറ്റി നമുക്കിപ്പോ എത്രത്തോളം
പ്പൊ രാവിലെപ്പോ പന്ത്രണ്ട് മണി ആയി ഇതുവരെ പ്പൊ നമ്മക്ക് എന്തെക്കെ ചെയ്യ കാര്യങ്ങള് ചെയ്യാൻ കഴിയും
അത് നമ്മള് അതൊക്കെ ഈ ഫോണിലിങ്ങനെ പ്പൊ ഇൻക്കറിയാം ഇന്നിപ്പ ന്റൊരു ഹ്
ഫോണിൻ്റെ യൂസേജ് എടുത്തോക്കിയാല് മണിക്കൂറുകളായിട്ടുണ്ടാവും
ആ നമ്മളിങ്ങനെ ഇതിങ്ങനെ സമയങ്ങളിങ്ങനെ
അതെതെപ്പൊ ഇന്നേകദേശപ്പോത്രേ രണ്ട് മൂന്ന് മണിക്കൂറോളൊപ്പം ഞാൻ ഫോൺ യൂസ് ചെയ്തേക്കണ് ടൈം വേസ്റ്റിങ്ങാണ് ഫോൺ യൂസ് ചെയ്തിക്കൂ പറഞ്ഞാലി പ്പോ ഒന്നല്ലെങ്കി സിനിമ കാണാനായിരിക്കും അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെ തോണ്ടിയിട്ടായിരിക്കും പഠിക്കാൻ വേണ്ടിട്ട് എന്തായാലും ഞാൻ ഫോൺ ഉപയോഗിച്ചിട്ടില്ല പറ്റുന്നതൊക്കെ പ്പൊ ഇപ്പമ്മളെ ഈ സമയത്തിനെ.. കൊല്ലാണല്ലോ നമ്മളെന്നെ.
അതെ അതെ നമുക്ക നമ്മളെ സമയം.. നമുക്ക് നമ്മള് ഒരു മിനിറ്റിന്റെ വെല മനസ്സിലാണ് ഇപ്പ നമ്മിളിപ്പൊ ഉദാഹണത്തിന് പറയണന്ന്ണ്ടങ്കി.. നമ്മള് ബസ്സ്‌റ്റോപ്പിക്ക്ങ്ങനെ പൂവാണെന്നുണ്ടെങ്കില് നമ്മളവടെത്തലും ബസ്സ് പോകുമ്പൊള് നമുക്ക് ആ ഒരുമിന്.. റ്റിന്റെ അല്ലങ്കി ഒരു സെക്കന്റിന്റെ വെല അറിയ അയ് നമ്മളെര്ത്ത് ഇപ്പൊ ഇഷ്ടം പോലെ സമയണ്ട് അപ്പൊ നമ്മള്ങ്ങനെ വെറുതെങ്ങനെ സമയം.. പാഴായിട്ട്ങ്ങനെ ചെലവാക്കാണ്.
പക്ഷെ കൊറച്ച് കൊറച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെക്കെ ഈ ഒരു വെല മനസ്സിലാകും കാരണം ഇപ്പ ഞമ്മള് ഇപ്പം നമുക്ക് വലിയ ഇതൊന്നും ല്ല
അതെ അതെ
ബാധ്യതകളോ അല്ലെങ്കില് എന്തേങ്കിലും ആവണെന്നൊന്നുമില്ല പക്ഷെ കൊറച്ച് കാലം കഴിഞ്ഞാൽ നമ്മള്.. പിന്നെ കുറച്ചും പാടെ സമയ എവിടുന്നേലും കിട്ടോ ന്നായിരിക്കു നമ്മളിതാ.. താ എന്തായാലും ഞമ്മളെയൊരു.. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സമ്പത്താണ എന്ത്.. മറ്റേ ഈ സമയംന്ന് പറഞ്ഞാൽ ഇപ്പോൾ.. ഏ ഒരു മനുഷ്യന്റെപ്പേ നമുക്കൊരു ദിവസം.. മൂവായിരം അല്ലെങ്കില് ആറായിരം മണിക്കൂറൊക്കെ ഉണ്ട്ന്നുണ്ടെങ്കില് നമുക്ക് എത്രയോ ജോലി ചെയ്യാ പറ്റും പക്ഷെ നമ്മളതൊരിക്കലും കിട്ടൂലാന്ന് നമുക്ക് കരുതാൻ പറ്റൂല.
ഹ് സ്
ഇപ്പോ.. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് യൂസുഫലി..
അതെയതെ.
അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുഇരുപത്തിനാല് മണിക്കൂറും കൊണ്ട് അദ്ദേഹ.. ത്തിനൊന്നും ചെയ്യാൻ കഴിയൂല്ല. ചെയ്യാൻ കൈയും ആ ചെയ്യാ കഴിഞ്ഞന്ന് ഒരു പത്തോ ആയിരോ രണ്ടായിരോ ര്പയ്‌ക്ക് കിട്ടു അദ്ദേഹത്തിന്..
അതെ
പക്ഷെ മൂപ്പർ അവിടെ എന്താ കാട്ടണം ഇപ്പോ.. നോക്കുകയാണെങ്കില് മൂപ്പർക്ക് കോഴിക്കോട് ലുലുമാളുണ്ട്..
ഉം
ആ കോഴിക്കോട് ലുലു മാളില് മൊത്തം രണ്ടായിരം സ്റ്റാഫ്ണ്ടെന്ന് വിചാരിക്കുക..
ആഹ്
രണ്ടായിരം സ്റ്റാഫിൻ്റെ ഏകദേശം ഇപ്പോ ഒരു എട്ട് മണിക്കൂറൊക്കെ ജോലി ഉണ്ടാാവുമല്ലോ..
ആഹ് ഇണ്ടാവും
എട്ട് ഇൻറ്റ അറുപത് ഏതാല് നന്നൂറ്റമ്പത് മണിക്കൂറ്.. അല്ലെ നാനൂറ്റിമ്പത് മിനിറ്റ്..
ആഹ്
രണ്ടായിരം ആൾക്കാര് നാനൂറ്റമ്പത് മിനിറ്റ്ന്ന് പറയുന്നത്.. ഏകദേശം ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം മിനിറ്റാണ്.
ആം
അല്ലെങ്കിൽ രണ്ടായിരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മണിക്കൂറാണ്.. കോഴിക്കോട് ലുലുമാളിൽ മാത്രം അദ്ദേഹം പണിയെടുക്കണത് അദ്ദേഹംന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കീഴിൽ പണിയെടു.. കിട്ടുന്നത് അ ആ അത്രയും ആൾക്കാർ പണിയെടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത്രൊ ഒരു ബെനിഫിറ്റ് കിട്ടൻ കിട്ടണുന്നത്.. അപ്പൊ സമയത്തിനാണ് അവിടെയും വല്യു അവിടെ.. പ്പൊ അദ്ദേഹം ഒറ്റക്കാണ് അവിടെ ചെയ്യണെന്നുണ്ടെങ്കിൽ.. അതൊരിക്കലും ഇത്രലും വലിയൊരു വിജയത്തിലേക്ക് എത്തൂല്ല.
ഇല്ലല്ലേത്തില്ല.
കാരണം ഇപ്പോ ഒരാക്കൊരു ഒരു ദിവസം കൂടിപ്പോയാൽ കിട്ട ഇരുപത്തിനാല് മണിക്കൂറള്ളു ഒരാൾക്ക് കിട്ടുള്ളൂ.
അതെ അതെ
സമയത്തിന് അത്രയും പ്രാധാന്യം ഉണ്ട് എന്നാണ്പ്പൾ പറയണേ
അതായത് സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഒരാള് ജോലി ചെയ്യണ എന്നുണ്ടെങ്കില് ആ ജോലിന്ന് അല്ല എന്ത് ചെയ്യണെന്നുണ്ടെങ്കിലും ഏ അത് നല്ലൊരു വിജയത്തിലേക്ക ആയിരിക്കും എത്തുക
അ അതെ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ പറയാം ഞായറാഴ്ചയാണ് ഒരുപരിപാടി ക്ലാസ്സോ അല്ലെങ്കിൽ ഒന്നുമില്ല രാവിലെ ഒരു കുറച്ച് നേ കൂടുതൽ നേരം കിടന്ന് ഉറങ്ങും കടന്നുറങ്ങി നീയിച്ചാല് പിന്നെ ഫുള്ള് ഫോണാണ് രാവിലെ മുതൽ വൈകുന്നേരവും വരെ. അപ്പം തന്നെ വലിയൊരു സമയം അവിടെ നഷ്ടപ്പെട്ടു നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യ
അത ക്ഷെ നമ്മൾ ഒരു മടിയന്മാരായിക കൊണ്ട് അങ്ങനെ ഇരിക്കാണ്.
ആ ഇപ്പോൾ പലരും പറയാറുണ്ട് നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോഴ് ഒരു ദിവസത്തില് മൊത്തം എന്തൊക്കെ ചെയ്യണന്ന് നമ്മള് എന്താ കുറിച്ചേക്കണം എന്ന് അതായത് മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം പോരാ അത് കുറച്ച്ക്കുമ്പാടമാണ് എന്നിട്ട് ആ ദിവസ കഴിയുമ്പോൾ നമ്മൾ അത് കുറച്ച് ചതത് ഫുള് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ പിന്നെ അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മള് തന്നെ ഒരു സ്വയം കണ്ടെത്തണം
അതെ അതെ അതി തീർച്ചയായും നല്ലൊരു കാര്യമായിരിക്കും കാരണം നമുക്ക് എന്തുകൊണ്ട് ചെയ്ത് എന്ത് നമ്മൾ എത്ര സമയം വേസ്റ്റ് ആയി എന്നൊക്കെ അറിയാൻ പറ്റും മനുഷ്യന് ഒരു ബോധം ഉണ്ടാക്കാന് അതിലൂടെ കഴിയുന്ന് എനിക്ക് തോന്നുന്നത്
അതെ പറ്റി നമ്മൾ പിന്നെ സമയത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഈ സമയത്തിറെ മൂലം നമുക്ക് മനസ്സിലാവണം അത് മനസ്സിലാണെന്നുണ്ടെങ്കില് ഒരു വിദ്യാർത്ഥിക്ക് അപ്പ നമ്മുകൊക്കെ നമ്മളെ ഒരു വർഷം നഷ്ടപ്പെട്ടു പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞട്ട് നമ്മക്ക് പ്ലസ് വൺ നഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക്‌ ഒരു സന്തോഷായിരിക്കും കാരണം അപ്പോ ഒരു വർഷം ഫ്രീ ആയിട്ട് നടക്കാലോ കരുതും പിന്നെ പ്ലസ് ടു കഴിഞ്ഞൽ ഡിഗ്രിക്ക് എത്തുമ്പോൾ കാരണം നമ്മൾ ഓർക്കാ എന്തിനാ ഇപ്പോ ആ ഒരു വർഷം നഷ്ടപ്പെടുത്തിര് ആ ഒരും കയറിയിക്കുകണുണ്ടെങ്കില് ഒരു വർഷച്ച് ജോലി ചെയ്തിട്ട് പൈസണ്ടാക്കയിട്ട് ഒന്നുക്കൂടെ സെറ്റിൽ ആവാമെന്ന് നമ്മൾ അപ്പോ വിചാരിക്കും
അതെ അതെ നമുക്ക് അങ്ങനെ വിചാരിക്കുന്നേ ശേഷം അതൊന്നും ചില സമയത്തൊന്നും അത് നടക്കില്ലാ അതാണ് അപ്പൊ ആ നടക്കാതെ പോകുമ്പോഴാണ് നമ്മുക്കൊരു വെഷമം വരും
ഇപ്പോൾ പ്രത്യേ വ ഉദാഹരണ ഇപ്പ നമ്മൾ ഈ ട്രെയിനൊക്കെ പോകുമ്പോ ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ട് ട്രെയിന് നഷ്ടപ്പെട്ടു വരുത് അപ്പ ആ മനുഷ്യന് മനസ്സിലാവും ഒരു മിനറ്റിന്റെ വില എന്താണെന്ന്
അത അതെ പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സമയത്തിന്റെറെ ഒരു മൂല്യം മനസിലാകുന്ന ഒരു സമയാണ് കൊല്ലത്തില് എക്സാം പരീക്ഷകളൊക്കെ ഉണ്ടാവുമ്പോ അത് ഒന്നോ രണ്ടോ പ്രാവശ്യ ഇവര് കൊല്ലത്തിൽ പരിക്ഷ ണ്ടാവും ആ സമയത്തെ അറിയുന്നവർക്ക് സമയത്തിന്റെ ഒരു വില മനസിലാവുന്ന
എല്ലാവരും വന്ന് പരീക്ഷടെ തലേ വന്നാണ് പഠിക്കാൻ നോക്കും ഇതൊന്നും എത്തുല്ല
അതെ
അതേപോലെ ഇപ്പം നമ്മള് ഈ പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം പിന്നീട് ചെയ്യാം നിങ്ങനെ കരുതി വെക്കും ഓരോ
അതെ അതെ അതെ
അതാണ് നമ്മള ഏറ്റവും കൂടുതൽ നശിക്ക നശിപ്പിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നട് ചെയ്യാ ചെയ്യാന്ന് ഇങ്ങനെ ഇരിക്കും പക്ഷേ ആ പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല ആ ഉണ്ടാവില്ല
അതെ നേരെ മറിച് നമുക്ക് എന്തേലും ഒരു കാര്യങ്ങൾ ഇപ്പ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഇനി ഇപ്പ നമ്മള ഇപ്പ ചെയ്താ ഫുള് ആവില്ലന്നുണ്ടെങ്കിലും കുറച്ചേലും കുറച്ച് ഇപ്പ നമ്മൾക്ക് ആ ആവുന്നത് പെട്ടെന്ന് ചെയ്യാ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് അതെ അതെ ഇതൊക്കെ മനുഷ്യർക്ക് അറിയാന്നുണ്ടെങ്കിലും പക്ഷെ ആാരും എന്തൊന്നും ചെയ്യൂല എന്നുള്ളത് ഇതിന്റെ ഒരു വാസ്തവമാണ് ഇപ്പ നമ്മളാണങ്കി തന്നെ നമ്മിപ്പോ എന്തേലും ഉണ്ടന്ന്ണ്ടെങ്കില് ആ
അതിനി ഇപ്പത്തെ ഇപ്പ ഞാനിങ്ങെനെ പറയുമ്പോന്നുണ്ടങ്കിലും ഞാന് ഇപ്പ ഈ കോള് കഴിഞാ ഇഞ് ചെയ്യാം പോണത് പിന്നിം ഇയ്യ് പർഞ്ഞ ഫോണള് ഫോണ് യൂസയ്യേന്നേക്കാരം
അതെ അതെ അതൊരു മനുഷ്യന്റെ ഒരു ദേഹേഛ അങ്ങനെണ് മനുഷ്യനെ പ്പള ഒര് അലസമായ കാര്യങ്ങൾലൊക്കെ ഒര് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾലൊക്കെണ് മനുഷ്യന്റെ ദേഹം ഒരു പ്രകൃത അങ്ങനെണ് ആ ഒരു പ്രകൃതത്തെ മുർച്ച കടക്ക ന്ന്ള്ളാണ് മനുഷ്യന്റെ വെല്ലുവിളി
ഉം ഇപ്പ ഈ ചാർസ് ഡാർവിനെ പന്ത്രണ്ട് എ മൻ ഹൂ ഡയസ് ടു വേസ്റ്റ് വൺ ഹവർ ഓഫ് ടൈം ഹാസ് നോട്ട് ഡിസ്കവർ ദ വാല്യൂ ഓഫ് ലൈഫ് അതായത് ഒരു മണിക്കൂറ് സമയം പോലും പാഴാക്കാൻ ധൈര്യപ്പെടുന്നവന് ജീവിത യഥാർത്ഥ മൂല്യം മനസ്സിലാക്കിട്ടില്ലാ ന്ന്
അതെ അതെ
തെ ഇനി ഇപ്പോ അതേമാതിരി പ്പൊ വാറ ആരോ ഉണ്ടാര്ന്നു എന്താ ജീവിതത്തെ സ്നേഹിക്കുന്നതെങ്കില് സമയം പായക്കരുത് കാരണം ജീവിത സമയത്താലാണ് നിർമ്മിക്കപ്പെട്ടിര്ക്ക്‌ണത് ന്നർഞ്ഞിട്ടൊരു
അതെ അതെ തീർച്ചയായിട്ടും കാര്ണം ഒര് സമയത്തിന്റെ മൂല്യം മൻസ്സിലാവ്ണ ഒരു വ്യക്തിക്ക് എന്തായാലും സമയം അങ്ങനെ കളയാൻ പ റ്റില്ലല്ലോ അങ്ങനെ ഒരു മിൻറ്റ് പോകാർഞ്ഞാല് അവന്റെ എന്തോ ഒരു വെലപ്പെട്ട വസ്തു അവനിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പോലെ ആയിര് ക്കും അവനത് തോന്നുക പ്പോ അ അത്തരത്തില് മൻസ്സില സമയത്തെ നേരെ ഉൾക്കൊണ്ട് മ മൻസ്സിലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും സമയം നഷ്ടപ്പെടുത്തുക എന്നുള്ളര് ത് അവന് ജീവിതത്തില് അത്
അതെ നമ്മളെ നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏ റ്റവും ആവശ്യള്ളത് സമയാണ് പക്ഷേ നമ്മള് ഏറ്റവും കൂടുതല് അനാവഷ്യായിട്ട് ഉപയോഗിക്ക്‌ണത് അ ഈ സമയത്തെയാണ് പ്പം നമുക്ക് ഏറ്റവും പറയാ നമ്മള് പറയും ഇപ്പ ഏറ്റവും വൽത് സമ്പത്താണ്ന്ന് പക്ഷെ ആ സമ്പത്ത് ഇണ്ടാക്കണന്നുണ്ടെങ്കില് സമയം മാണം
അതെ അതെ തീർച്ചയും
ആ സമ്പത്ത് ആ സമ്പത്ത് ഇണ്ടാക്കേണ്ട സമയത്ത് നമ്മള് വേറെഈ ഫോൺല് റീൽസും തോണ്ടിര്ന്നാൽ നമുക്ക് ആ സമ്പത്ത് വരൂല
അപ്പൊ സമ്പത്ത് എന്തൊണ്ടാ വര്ന്നെന്ന് വാറെ എന്ദിന്റെലും പിന്നാലെ പോയിട്ട് കാര്യല്ല നമ്മള് ഈ സമയത്തിന്റെ ഈ നഷ്ടപ്പെടുത്തലാണ് സമ്പത്തിനെണ്ടാ സമ്പത്ത്താക്ക്‌ണത്
അതെ അതെ നിങ്ങൾ പർഞ്ഞ ഞാൻ പൂർണ്ണ യോജിക്കാണ്
അതെ നമുക്കറിയോ ഇപ്പോ ഒരു മനുഷ്യൻ്റെ ജീവിതകാലം ന്ന് പറിണത് ഓഹ് ആകെ എഴുപത്തിയഞ്ച് വയസോക്കെണ് ഒരു കൂടിപ്പോയ എഴുവത്തഞ്ച് വയസ്സ് അത്തറില്ലഞ്ഞി
അതെ അതെ തീർച്ചയായിട്ടും അ എന്തായാലും മ്ക്ക് ഓ ഒരാള് എഴുവത്തഞ്ച് എൻപത് വയസ് വരെ ജീവിച്ചാല് അയാളൊര് അതിലൊരു നാല്പ്പത് വയസ്സ് വരെയും അവന്റെ സമയം അവന് വെർതെ ക്കളയന്നാണ് എനിക്ക് തോന്ന്ന്നത് നമ്മളൊരു ഭൂരിഭാഗ സമയം ഒറങ്ങേയ്രിക്കും പിന്നെ അല്ലാത്ത സമയം അങ്ങനെയുള്ള ഓരോ കാര്യ അലസമായ കാര്യങ്ങൾലേക്കും നമ്മള് കൂടുതല് ഏർപ്പെടുക
ഒറക്ക്‌ണതും ഒരു സമയം നഷ്ടപ്പെടുത്ത കാരണം ഇപ്പോ ഒരു മനുഷ്യന് എട്ട് മണിക്കൂറ് ഒറങ്ങണം അതിലേറെ കൂടുതല് ഒറങ്ങാ ന്ന് പർഞ്ഞാല് അതും അന്റെ നഷ് സമയത്തെ നഷ്ടപ്പെടു
അതെ അതെ
അതായത് സമയം നമുക്ക് ഒരിക്കലും അയിനെത്ത് വാല്യൂണ്ടന്ന് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ കയൂല്ല
അതെ അതെ
ഇപ്പ നമ്മക്ക് പറയാണെങ്കില് സു ഇപ്പോ നമ്മക്ക് പെയ്സ അല്ലെങ്കി വേറെ എന്തെലൊക്കെ ഒരു സാധനോ പേയ്സ് എന്തെലൊക്കെ നഷ്ടപ്പെട്ട അത് നമ്മക്ക് ഇപ്പം പൈസേന്നും ഇല്ലാതെ അമ്മക്ക് വേറെന്തേലും പണി കിട്ടിയാ അത് ഇണ്ടാക്കാം പോവാ എന്തേലും സാധനാണെങ്കി പൈസ കൊടുത്തിട്ട് ആ സാധനം വേടിക്കാം പക്ഷേ അമ്മള് സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പോയിരുന്നിട്ട് പിന്നെ അവര് സമയം ആ സമയം ഒന്നും ചെയ്യാതെ പോയ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മക്ക് പിന്നെ ഒരിക്കലും കിട്ട്ണ്ല്ല
ഇല്ല ഇല്ലത് വീണ്ടെടുക്കാൻ പറ്റാത്ത നമ്മളൊരു സ്വത്താണല്ലോ സമയെന്നുള്ളത്
അതെ അതെ
എന്തായാലും നമുക്ക് കൂടുതല് കാര്യങ്ങൾ ഇനി പിന്നീട് ചർ ചെയ്യാമ്ന്നാണ് എനിക്ക് തോന്നണത് ഇപ്പോ എന്തായാലും നമ്മള് കൂടുതല് പറഞ്ഞിട്ട് നമ്മള സമയം കളയണ്ടല്ലോ
ആഹ് അതെ നല്ല എന്തേലും ചെയ്യാൻ നോക്കുവാ ഒരു ദിവസം
അതെ അതെ അതെ തീർച്ചയായിട്ടും ശെരിക്കും